കേക്ക്ണ് ഒ കൃഷിയാണല്ലേ, എന്താ അവിടെ
എന്താണ് പോണ് കത്തണില്ല. കൃഷിയൊക്കെ ചെയ്യലണ്ടാ ഏ
ഉം ആ ഞങ്ങക്കിവിടെ ചെറിയ ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഞമ്മക്ക് പൂവിത്തിട്ട് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഇങ്ങനെ വീടിന്റെ മുകളിലിങ്ങനെ ആ ഞങ്ങക്ക് സ്ഥലം ഇല്യ സ്ഥലം കുറച്ചേള്ളൂ ആ അപ്പൊ ഞങ്ങൾ വീടിന്റെ മുകളിൽ ഇങ്ങനെ ഇതില് മണ്ണൊക്കെ നിറച്ചിട്ട് അങ്ങനെ നമ്മള് നമുക്ക് വീട്ടക്ക് ആ പച്ചക്കറി ആ ഈ പച്ചമൊളക് തക്കാളി ചെരങ്ങാ
ഏ ഒക്ക് ഇണ്ടാക്കാ ഇണ്ടാവോ ഉണ്ടാവണ്ടാ
ആഹ് കൊഴപ്പല്യാത്തതിലൊക്കെ ങ്ങനെ മണ്ണ്ണ യമ്മക്ക് കൊർച്ച് സ്ഥലണ്ട് ക്ഷെ മക് ങ്ങനെ പാറെ പാറള്ള സ്ഥലാണ് അപ്പൊ
ആ
ഇവിടെങ്ങനെ അങ്ങനെ അവിട്ന്ന് മണ്ണ്ങ്ങനെ മൊകളി ക്ക് കേട്ടിട്ട് അവ് തങ്ങനെ ചീര ചെറിയ ചെറിയ അമ്മ ക്ക്ണ്ടാക്കാ പ സാധനങ്ങളൊക്കെല്യേ ക്കെ ഇണ്ടോണ്ട് പിന്നെ പൊറത്ത് നമ്മക്ക് ള്ളത് പോൽത്തെ വാഴ ഏ ആ ചീരൊക്കെ നമ്മക്ക് നമ്മളുണ്ടാക്കി കഴി ക്ക്‌ണെതെന്നെണ് ഏറ്റവും നല്ലത്
ന്ന്പല്ലത് ഉം ഇത്ങ്ങള് വിത്തൊക്കെ എവിട്ന്നാ എട്കാ അതോ
വിത്ത് നമുക്ക് ഉ കുട്ടികള് സ്കൂൾന്ന് കിട്ടോല്ലോ ആ വി
ആഹ് ആഹ് അങ്ങൻത്തെ ആഹ് ആഹ് വാങ്ങുലേ
ആ പുറത്തുനിന്ന് ഞങ്ങള് ഇങ്ങനെ ഇ വിടെ ഇങ്ങനെ ചന്തയൊക്കെ ഉണ്ടാവില്ലെ ചൊവ്വാഴ്ച്ച ചന്ത എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവിടെ ന്ന കൂട്ടാത്ത നമ്മള് ആ അവര്ന്ന് ചെയ്തിരികണെ അങ്ങനത്തെ ഇതുണ്ട് രാസവളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ
ആ ആ നല്ല വിത്ത് ആ ആ ഇങ്ങട്ട് എങ്ങനെ നിങ്ങള് അത് എങ്ങനെ ഇണ്ടാക്കല്
നമ്മളിങ്ങനെ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ആദ്യം മറ്റേ സാധാ ജൈവവളല്ലേ ചാണകം വെണ്ണൂറ് നമ്മള് നമ്മളെ ഇവിടെ വീട്ടിലുള്ളത് തന്നെ പിന്നെ പച്ചില പച്ചക്കറീന്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടോട്ട് കൊടുക്കും അതേപോലെ അങ്ങനത്തെ അതിന്റെ ഞമ്മള് ആഹ് നല്ല ഉണ്ടാവുട്ടൊ നമുക്ക് തയ്യി താൻ തന്നെ നമുക്ക് നല്ല രുചിയാണ് നമുക്ക് നമ്മള് പുറത്തുന്ന് വാങ്ങുന്ന പച്ചക്കറിനെകാട്ടിം അല്ലെ നമുക്ക് അത് നമ്മുക്ക് കഴിക്കാൻ തന്നെ നമ്മള് അപ്പൊ പറിച്ചു കൊടുന്നോണ്ട്മ്മ നമ്മള് അപ്പ ഉണ്ടാക്കല്ലെ പിന്നെ ഒരു ഭയങ്കര രുചിയാരിക്കും
ആ അതിപ്പോ നമ്മള് നമ്മളവിടെ സ്ഥല ലങ്ങള് കൊറച്ചൊക്കെ സ്ഥലമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ പക്ഷെ ഇവിടെ ഉണ്ടാക്കിയാ ഉണ്ടാവണില്ല്യ ഓ ആദ്യക്കെ മ്മ നല്ലോ ഉണ്ടാക്കിയിരുന്നു ചേന ചേമ്പ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കിരുന്നു പിന്നെ മ്മള് കഴിയൂല്ല പിന്നെ എന്താ പന്നികളെ ശല്യമുണ്ട് വാഴ വാഴയൊക്കെ വെച്ചാലൊക്കെ ആ പക്ഷെ എന്നാല് നമ്മള് പറഞ്ഞ പോലെ ഇ ട്ടോ നേന്ത്രവായക്കെ ഇവടപ്പോ അടുത്തൊന്ന് കൊലച്ച് മ്മളള് കടേന്ന് വാങ്ങണതും മ്മള് വീട്ടി
വീട്ടിലിണ്ടായ നല്ല എ രണ്ടും തമ്മില് നല്ല വ്യത്യാസം ഇണ്ടാവും ഇപ്പൊ എ് ആ രുചിയായത് തമ്മിൽ പിന്നെ നമ്മ ക്ക് ന്നെരു ഒരു ഉണ്ണുമ്പോ തന്നെ നമുക്ക് തോന്നുംനമ്മള് ഉണ്ടാ ക്കിത് അവൻ്റെ പ്ലേറ്റില് നല്ല ത്പ്പോകുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ധൈര്യായിട്ട് ന്നെ കൊടുക്കാം മറ്റേത് നമ്മള് എത്ര കൊടുത്താലും ത്തിലും അ പൊറത്തുന്ന് പച്ചക്കറി വാങ്ങി ഞമ്മള് ഉപ്പിട്ട വെള്ളത്തില് മ്മള് എന്തെല്ലാം ഒഴിച്ച് കഴിച്ച് ചൂടാക്കിട്ട് ഒരു മഞ്ഞ പൊടീട്ട വെള്ളത്തി കെയ്കില്ലേ ഞമ്മള് ഉപയോഗിക്ക ഇതാവുമ്പോ മ്മക്ക് അതിലേ ഒന്നും ആവശ്യല്ല നമ്മള് അതേ അതങ്ങനെ അങ്ങനെണ്ട് നമ്മള് അതേ ആ ഒന്നു നമ്മള് വേവി ഉം അങ്ങനെ അങ്ങനെ കഴിക്കും ചെയ്യാന്നു ഉം ക്ക് ഞമ്മള് അങ്ങനെ രാസവവള ഒന്നും ഉടാത്ത മ്മള് ഇണ്ടാക്കുന്നതല്ലേ
ഇന്നിട്ട്ങ്ങള് പൊറത്തന്ന് സാധനം വാങ്ങിക്കാറേ ഇല്ല
ഞങ്ങള് പൊ തുവേ വാങ്ങല് നാ ഞമ്മള് എ് എന്തെങ്കിലുക്കെ അത്യാവശ്യം ഉണ്ടെങ്കി നമ്മള് വാങ്ങും ഈ നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉള്ളി അത് വേങ്ങും ഉരുളക്കെയങ്ങ് അങ്ങനത്തൊക്കെ വേങ്ങും നല്ലാതെ ഒരുവിധം പച്ചക്കറിക്കെ നമ്മള് ഇവടെ ഇണ്ടാക്കും തക്കാളി പ പച്ചമുളക് ചെരങ്ങ എന്നാ പിന്നെ നമ്മള് കക്കിരി ഒക്കെല്ല്യേ
ആഹ് അതൊക്കെ ഇണ്ടാവോ
തൈയൊക്കെ അത് ഞങ്ങള് ഉപ്പാക്ക് ഇവിടെ അടുത്ത് ഞങ്ങള അടുത്തന്നെ കടെണ്ട് ഈ സാധനങ്ങളൊക്കെ ഉള്ള അപ്പോ ഉപ്പ അവടെ കടെന്റെ ബാക്കിലിങ്ങനെ പയ പയറ് അതൊക്കെ ഇണ്ടാകും ഒരുവിധം പച്ചക്കറിക്കെ ഉം
ആഹ്
അപ്പ കറിക്കെന്നെ ഉള്ള വെണ്ടക്കെ നമ്മുക്ക് നമ്മള് അ നമ്മള് അതിമ്ന്ന് പറിച്ചികാണ്ട് കൊണ്ടരലാ നമ്മള് ഇന്ന് എന്താ കറിവെ വെക്കണ് അത് അപ്പൊ പറിച്ചിട്ട് ഉണ്ടാക്കല അങ്ങനെ കൊറവാണ് നമ്മള് പുറത്തുന്നു ഞങ്ങള് കൊറവാണ്
കുറവണല്ലേ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചെലവും കൊറക്കാൻ പറ്റും. ല്ലേ?
ചെല പിന്നെ നമ്മുക്ക് അൽ ഇ ണ്ടാക്കാൻ പറ്റാത്ത സാധനങ്ങളെ കടല, പരിപ്പ് അങ്ങ
ആഹ് അങ്ങനത്തെ പിന്നെ നമ്മള് വാങ്ങിച് ആഹ്
ആണല്ലോ. അങ്ങനത്തതൊക്കെ വേങ്ങാനല്ലാ അല്ലതെ ഇങ്ങ് ഇതൊന്നുണ്ടാവില്ല നമ്മള് വേപ്പിന്റെല ക്കെ നമ്മള് നമ്മളന്നെ ഒണ്ടാക്കിയതാണ്. അടുത്ത മന്ന് പറിച്ചിട്ട് കടേന്ന് വരുന്നത്
അല്ലേ? ങ്ങളിപ്പോ സ്ഥലം ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങള് ഇള്ള സ്ഥല അങ്ങനത്തെരു അങ്ങനെ ഇള്ള ആൾക്കാര് വരെ ഇണ്ടാക്കാത്തൊരു കാലാ
ഞങ്ങളെ ഇപ്പാക്ക് ഭയങ്കര ഇതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണ ആള് അടങ്ങിയിരിക്കൂല. എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇ ണ്ടാക്കൊണ്ടിരിക്കും. അപ്പൊ ഭയങ്കര കാര്യാ ക്കുണ്ടാക്കാ പിന്നെ നമ്മള് ഇണ്ടാക്കിട്ട് നമ്മള് പറയല്ലോ ആ ങ്ങള് ഇങ്ങനെ ഇണ്ടാക്കിട്ട് ഇങ്ങനെ ഇണ്ടായില്ലേ എന്നൊക്കെ പറ അപ്പം ആഹ്‌ എനിക്കന്നെ ഭയങ്കര ഇതാണ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ലേ ആ നമ്മളങ്ങനെ പറയും
ആഹ്‌ ഉപ്പയാണോ ഇണ്ടാക്കണ ആള്
ആഹ് ഉപ്പ ഇണ്ടാക്കല്
ആഹ്‌
ക്കെ ഞങ്ങളങ്ങനെ പോവും
ആ കു ആഹ്‌ ആഹ്‌
ഉപ്പാക്ക്‌ ഉപ്പാക്കന്നെ അറിയുള്ളൂ അതിനെ എന്തൊക്കെയാ ഇടണം എന്നൊക്കെ നമുക്കൊന്നുംത് ന്ന് അറിയുന്നില്ല ഇപ്പൊ ഇത്ര കണക്കൊക്കെ ഇണ്ടാവല്ലോ പൊടിയാണെങ്കിലൊക്കെ ഇന്ന ഇത്ര കണക്കൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ അതൊക്കെ ഇട് ഇട്ട് കൊടുക്കനൊക്കെ ഞങ്ങൾ ഇങ്ങനെ സഹായിക്കും വെള്ളം ഒഴിച്ചടുക്കാൻ പോവും അങ്ങനെക്കെ ഇപ്പ ഭയങ്കര എന്താ
കൂടെ നിന്ന് കൊടുക്കുമ്പോലെ
അ അതും ഭയങ്കര സന്തോഷം നമ്മൾ എല്ലാരും ഒരുമിച് ഇരുന്നാണ്ട് നമ്മൾണ്ടാ അല്ലെ പിന്നെ അത് വെളവെടുക്കുമ്പോ അതിലെ സന്തോഷം മാം അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിമന്ന് എമുക്ക് അത്രയും ഉളവ് കിട്ടുകന്ന് പറയുമ്പോ തന്നെ
ആ പൊറത്ക്ക് കൊടുക്കുവോ
അങ്ങനെ പെറത്ത് വിൽക്കാനേച്ചിട്ട കൊടുക്കൂല നമ്മളെ കുടുംബക്കാരിക്ക് നമ്മളെ അയൽവാസികൾക്ക് മ്അ അങ്ങനെയൊക്കെ നമ്മുക്ക് നമ്മൾ ഉണ്ടാക്കിയതിപ്പോ ഇപ്പൊ കൊറച്ചായിട്ട് ഞങ്ങള് പാടത്ത് പയറൊക്കെ നട്ടിരുന്നു അപ്പ ഞങ്ങളോരുമിച്ച് പയർ ഇട്ടട്ട് നമ്മള്ങ്ങനെ ഹ ആ പാട്ടിനെ കിണം ഏ മ്മള് പരം ഉണ്ടാക്കിരുന്നു ആ ശെരിയെന്ന അപ്പോ നമ്മളോരുമിച്ച് പോയി നമ്മള് അങ്ങനെ വിളവെടുക്കുമ്പോൾ നമ്മ ഓരോന്ന് സംസാരിച്ച് സംസാ പരിച്ചിട്ട് അങ്ങനെ
ആ ആഹ് ആ അപ്പൊ രസ ത്തകലേ കുട്ടികളും മക്കളും എല്ലാരും കൂട ആ
എല്ലാവരും കൂടി ആവുമ്പോ എല്ലാരും ഇവിടെള്ളോരും അവിടെള്ളോരും എല്ലാവരും കൂടി വന്നിട്ട് നല്ല രസാണ് എല്ലാ പോലും പൂ നേരത്തെ പോയിട്ട് ഇതാവണന്റെ മുന്നേ പോവും എന്നിട്ടവരോട് പറഞ്ഞ് ഏരോ വർത്താനം പറഞ്ഞിങ്ങനെ ഫസ്റ്റ് കൊണ്ടുവന്ന്‌ പിന്നെത്ത വെച്ചിട്ട് ഞങ്ങള് ഓരോരുത്തര്ക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോ അവരെ തന്തോഷ് അവര് ഇങ്ങനെ കൊണ്ട്കൊടുക്കുമ്പോ അതൊരു നമുക്ക് നമുക്കൊരു സന്തോഷം
ആ അതെ അതെ സ്വന്തായിട്ട് കൊ ആഹ് ചെലവ് ചുരുക്കാൻ നല്ല ഭക്ഷണം കിട്ടും
ആഹ് ചെലവ് ചുരുക്കാന് കൊറച്ച് കഷ്ടപ്പാട് ണ്ടെങ്കിലോ
ആഹ് ആഹ് അല്ലെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാം അതാണ് ഏറ്റവും നല്ല കാര്യം ഉം അല്ലെ ഇപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാനുണ്ടെങ്കിലേ സാധനം നമ്മള് ഇണ്ടാക്കി അം ആ അങ്ങനത്തെ നാ അങ്ങനെ നാടൻ കൃഷികളൊക്കെ ആരെലും ചെയ്യുന്നുണ്ട് കൊടുക്കാണെ നല്ല പൈസക്ക് വാങ്ങാന് ആൾക്കാരുണ്ടാവും പ്പോ
ആഹ് ഇണ്ടാവും അത് ഉ ഞങ്ങള് അവിടെത്തന്നെ കടയണ്ട് അപ്പ കടെ ത് കടേന്ന് ചോദിക്കലുണ്ട് ഇനി തര്വോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കൊറച്ചൊക്കെ ഇപ്പിങ്ങനെ കൊടുക്കും അങ്ങനെ കൊടുക്കാന്ച്ച്ട്ട് ണ്ടാക്കണതല്ലേ നമ്മള് നമ്മ പ്രവാസികൾക്ക് പിന്നെ ഭയങ്കര കാര്യയാണ്. പിന്നെ പറയും എല്ലാം ആ നമുക്ക് അങ്ങനെ എടു നമുക്ക് അവരെ എന്തോരം പറയാം പിന്നെ കുട്ടികളൊക്കെ.
ആഹ് അത് വേറൊരു രസം
കുട്ടികളുടെ കൂട്ട്.
ആഹ് കുട്ടികൾക്ക് അതൊരു പാഠം ആയിക്കോളും. ആഹ്
ട്ടികളെ പിന്നെ അവരെ കു കുട്ടികളെ തന്നെ അങ്ങനെ ഈ. ഫോണിന്റെ അടിയിലെ ഇരിക്കാതെ അവരും തന്നെ ഒപ്പാന്റെ കൂടെ ഇങ്ങനെ കൂടും മണ്ണ് കൊണ്ട് ഇടാനാണെങ്കിലൊക്കെ അവർക്കൊരു വേറെ വോരായിക്കാരം എല്ലാവരും. ഒരുമിച്ചങ്ങേണ്ട് അവനെ ഒരു ദിവസല്ലേ. അല്ല ഇങ്ങള് അവിടെ സ്കൂൾ പാലക്കുളം.
ആ കാര്യാ.
ഇങ്ങനെ പേ ആരും വേറെ പോയിട്ടില്ല ഞങ്ങളൊക്കെരു വീട്ടി തന്നേണ്
ആ ആ ആ ആ അപ്പൊ പിന്നെ എല്ലാരും കൂടെ ആവുമ്പ അത് വേറെ രസ്
ആ ആരും വേറെ പോയ്ട്ട്ല്യ പോണം ന്നാലും കൊ ർച്ച് കയ്യട്ടെന്ന് വിചാര്ച്ചിട്ട് ങ്ങനെ നിക്കാണ് അപ്പൊ തന്നെ ഒരു എല്ലാം കൂടി ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം കിട്ടൂലല്ലോ
ആഹ് അെ കൃഷി ചെയ്യാന്നാണ്പ്പ എങ്ങനെ വിചാരിച്ച അരസന എല്ലാത്തിനൊരു സുഖമാണ്
ഉം
നമുക്ക് മറ്റേ നമ്മള ഒറ്റ
കൊണ്ട പോ
ആഹ് ഒരുമിച്ച് നിക്കാണെങ്കിൽ അതിനേക്കാൾ അത്ര നല്ല കാര്യം വേറെ തും ഇല്ല പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ ഇപ്പൊ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് ആഹ് ഒരുമിച്ച് നിക്കാൻ ആരേം കിട്ടൂല ആഹ് എല്ലാരും ഒരുമിച്ച് നിക്കും നില്കുലല്ലോ ആരും അങ്ങനെ ആഹ് അങ്ങനത്തെ ഒരു സാഹചര്യം ആണല്ലോ ഉണ്ടാവ എല്ലാർക്കുമേ ഇപ്പോ
എങ്ങനെയാണ് ബസ്തായാലും ഇവിടെ അടുത്തൊക്കെ തന്നെ
ആഹ് നല്ല അങ്ങനെ വല കൃഷിയട്ണ്ട
ആഹ് ഇവിടെ കൃഷി ഉണ്ടാക്കാൻ പറ്റ പറ്റാത്ത ഞാൻ പറഞ്ഞില്ലേ പന്നിശല്യം ഉണ്ടായോണ്ട്
ആ ആ അങ്ങനെ അങ്ങനല്ല അല്ലാത്ത എ മാങ്ങകള അങ്ങനത്തേക്ക ഇല്ലേ ചക്ക മാങ്ങ അങ്ങനത്തൊക്കെ ഉണ്ടോ
ആഹ് അത് ഒക്കെ കുറച്ചൊക്കെ ഉണ്ട് കൂടുതലൊന്നുമില്ല മാങ്ങ ഇപ്പൊ അങ്ങനെ കൂടുതൽ നാടൻ മാങ്ങ കുറവാണ് ആദ്യക്കെ നല്ലോണംണ്ടായ്ന്നു നമ്മളെ കുട്ടിക്കാല്ത്തകെ അത്രയ്ക്കൊന്നും ഇപ്പല്ല്യ ആ ചക്കക്കെണ്ട് ചക്കണ്ട് ആ മാങ്ങ പിന്നെ വ്ളെ നാടംമാങ്ങ കിട്ടൂലാന്നാെള്ളു അല്ലാ ത് മ്മളെ വീട്ട്ല് മറ്റേ ഇപ്പൊ വാങ്ങി വെക്ക്ണണ്ടല്ലോ ആ അങ്ങൻത്തെണ്ടാവും അതൊന്നും അത്ര ആ അത് അത്ര വല്യ ടേ അയ്ന ക്കണ നമ്ക്ക് നാടംമാങ്ങെ ചെറ്യേ മാങ്ങകൾ കോമാങ്ങ അങ്ങനത്തൊക്കെ കിട്ടുമ്പല്ല ടേസ്റ്റാ ആ ആ ക്ഷെ ഇപ്രാവശ്യം എവ്ട്ന്നെക്കെയോ ആരെക്കെയോ കൊട് ന്നന്നാണ്ട് കിട്ട്ണ്ട്ട്ടോ കോമാങ്ങെയാെക്കെ ആരെക്കോ അ എവ്ട്ന്നെക്ക്യാേ കൊണ്ടരും അങ്ങനെ കിട്ടും അയൽവാസികളൊക്കേ ഓലെ വീട്ടിലൊക്കെണ്ടാവുമ്പോ
ആ എ വേറെ പോകുമ്പോ അങ്ങനെ അവിടെ ഇതാവും കൊറവാണ് നമ്മള് അങ്ങനെ തരുന്നത് തന്നെ ഇള്ള സ്ഥലത്തന്നെ അവര് നെരത്തിക്കാണ്ട് വീട് വെക്കണ്. ഒരക്കപ്പൊക്കെ പിന്നെ അങ്ങനെ ചെറിയ തയ്യമ്മ വായിച്ച് അങ്ങനത്തത്
പ്രശ്നം ആ
ഒക്കെ നമുക്ക് വേഗം പെട്ടെന്ന് പെട്ടന്ന് ഉണ്ടാവും
ആ ഇപ്പൊ കൊറച്ച് ദിവസം പോയ സ്ഥലത്ത് നമ്മള് ഒരു കുറച്ച് കഴിഞ്ഞ് പോയാ പിന്നെ അവിടെ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ പെട്ടെന്ന് മാറ്റി
ആ
ഉം
നമ്മക്ക് ഇണ്ടാക്കണ്ട ആവശൃല്ലാ നമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പൈസ കൊടുത്ത വേഗം കിട്ട് എന്തെ അങ്ങനത്തെ രീതിക്കായി
കിട്ടും അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങള് ഇങ്ങനെ ചെയ്യാരുമ്പോ ഭയങ്കര അത്ഭുത ട്ടോ കേട്ടോ ഭയങ്കര രസം സന്തോഷ് കയ്യും ഇൻക്ക് അങ്ങൻതൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ഞ് ൻക്ക് അറിയില്ലെങ്കിലും ഇപ്പോ ഈ പറഞ്ഞ പോലെ ചെയ്ത് കാണത് കാണുമ്പോ- അരെ അസ് താണ്
ഇപ്പരട്ടോ
പിന്നെ എന്താ ആഹ് ആയിക്കോട്ടെ